ഹലോ
ആഹ്
ആഹ് കേക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ജസ്റ്റ് ര്ച്ച് തിരക്കായി പോയി അത അന്നേരം പറ്റാതിരുന്നെ അയ്ന് ഉം മോന് എണീറ്റു അപ്പത്തേക്കും
അതെ ആ അത്ശരി ചെറിയ കുഞ്ഞ
ചെറിയ കുഞ്ഞല്ലേ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാ പക്ഷെ ആള് രാവിലെ എഴുന്നേക്കുമ്പോ ഒരു ഇതുണ്ടല്ലോ ഏ ഏ ഏ അപ്പൊ അന്നേരം ഞാൻ പിന്നെ അന്നേരം ജസ്റ്റ് ഒന്ന് അങ്ങ് പോയി ഇന്ന് വന്ന കഴിഞ്ഞപ്പോത്തേനും സമയം പോയി എന്തായി രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊക്ക റെഡിയായോ
ഇതാ ഇപ്പ നൂലപ്പത്തിന് ഇങ്ങനെ പൊടി വാട്ടി കറിക്കാന ഉുള്ള പ്ലാനില് ഇങ്ങന ടുക്കളേ കേയറിയതാണ്
ആഹ് ആ ഞാനതേ കറി അടപ്പത്ത് വെച്ചു ഇനിയിപ്പം ആഹ ഇപ്പൊ കുക്കർ അടിക്കും ഇന്നപ്പോ കടലക്കറിയും ഗോതമ്പിന്റെ പുട്ടില്ലേ
ആഹ്
ഗോതമ്പ പൂട്ടും ഗോതമ്പിന്റെ പുട്ടുന്ന് വെച്ച്ഴിഞ്ഞാൽ നമ്മുടെ ആട്ടപ്പൊടിയും കൊണ്ട ഉണ്ടാക്കുന്നതല്ല ഇവിടെ അതെല്ലാരും ഗോതമ്പിന്റെ പുട്ട് പൊടി കിട്ടും
വേറെന്നാകിട്ടാ
അത് മില്ലീന്ന് മില്ലീന്ന് മേടിക്കാം ഉം ഏഹ് ഞ ഞങ്ങൾക്ക് ആഹ് ഇവിടെയുള്ള മില്ലിലുണ്ട് ആഹ് നല്ല ടേസ്റ്റാ
ഏഹ് നമ്മളിവിടെ ഒന്നുംല്ല
ആഹ് എനിക്കും അത് ഇവിടെന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാ എന്റെ ഹസ്ബൻഡിന്റെ വിടിന്റെ അടുത്തുള്ളെ ഇവിടങ്ങളിൽ ഞാനും കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് മറ്റേ പുട്ട് ഇഷ്ടല്ല ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട് ഇഷ്ട്ടല്ല
ആഹ് ആഹ് അതെന്റെ ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ വെള്ളം നനച്ചിട്ട് എനിക്ക് ഇഷ്ട്ടല്ല
ആഹ് ഇത് ഭയങ്കര രസ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഏഹ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ
അതെ
അപ്പൊ ഞാന് അതുകൊണ്ട് ആഹ് ഞാനിപ്പം ഇപ്പൊ ഒരു മൂന്ന് തവി നീ പോയി പല്ലു തേച്ചിട്ട് വാ മൂന്നു തവി ഉം ഇത് ചേച്ചി ഇതാക്കി കഴിഞ്ഞാ ഈ പൊടി ട്ടുകഴിഞ്ഞാ ഒരു അരത്തവി
ഉം
ആഹ് നമ്മുടെ സാദാപ്പൊടിയില്ലേ
അരി അരിപ്പുട്ടിന്റെ അരി
പൊടി ആ പുട്ടിന്റെ അരിപ്പൊടി അതില് ആക്കും
അതും കൂടെ ചേർത്തിട്ട് കുഴയ്ക്കും അപ്പൊ നല്ലായിട്ടിരിക്കും
ഗോതമ്പിന്റെ പുട്ട് പൊടിയിൽ തരി വരുന്നുണ്ടോ
ആഹ് അരി ഏഹ് ഗോതമ്പിന്റെ പുട്ട് പൊടിയിൽ തരി ആഹ് അത് കൊറച്ച് തരി പോലെയാ ഇരിക്കുന്നേ ഭയങ്കര നൈസായിട്ടല്ല ഇരിക്കുന്നെ
ഉം ശരി
ഉം അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ആഹ് നല്ല ടേസ്റ്റ്
അവര് അന്നേരം ഗോതമ്പ് പൊടിച്ച് വെക്കുന്ന തന്നെയണോ പുട്ടിനായിട്ട് പൊടിച്ചു വെക്കുന്നതാണോ
അത് അത് പുട്ടിനു വേണ്ടി അവര് പൊടിച്ച് വെക്കുന്നതാന്ന് എനിക്ക് തോന്നണേ ഞാനപ്പൊ ഇനിയിപ്പൊ വിചാരിച്ചേക്കണെ എനിക്കിവിടെ കുറച്ച് ഗോതമ്പ് ഇരിപ്പുണ്ട് പച്ച ഗോതമ്പ് അപ്പൊ അന്നേരം അതിനി ഒന്ന് അവിടെ കൊടുത്തു നോക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്
ആഹ്
അവരിക്ക് ഏഹ് ഇതൊന്ന് ആഹ് അങ്ങനെയാണെ പിന്നെ നമുക്ക് ആഹ് പൊടി മേടിക്കേണ്ട കാര്യമില്ലല്ലോ സെപ്പറേറ്റ്
അതെ അതെ
ഉം അതിന് എന്താ കിലോ എഴുപത് രൂപയാ എഴുപത് എൺപത് രൂപയങ്ങ പക്ഷെ നല്ല നഷ്ടം ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനുണ്ട് പിന്നെ ഞാനിപ്പ വിചാരിച്ചു ഇവിടിരിക്കുന്ന ഗോതമ്പ് വെറുതെ കളയാതെ അവരങ്ങനെ പൊടിച്ചു തരുവാണെങ്കിൽ അതൊരു മില്ലാ അപ്പൊ നമുക്ക് എളുപ്പവുണ്ടല്ലോ പൊടിച്ച് തരുവാണെങ്കിൽ
ഉം
അങ്ങനെയൊക്കെ വിചരിച്ചാൽ മതി
ആഹ് ഞാൻ വിളിച്ചുകഴിഞ്ഞിട്ട് വാങ്ങാ
ഇവിടെ രാവിലെ ഉം രാവിലെ മക്കള് വന്നോ മദ്രസ കഴിഞ്ഞ് വന്നോ
ഇല്ല വരുമ്പോ അപ്പൊ ഉണ്ടാക്കി കൊടുക്കാം അവിടെയോ അപ്പൊ മോന് മദ്രസല്ല ഇപ്പൊ ഇപ്പെണീച്ചൊള്ളൂ
ഇവിടെ രാവിലെ ഇല്ല ഇവിടെ ശനിയും ഞായറും മാത്രേ ഒള്ളൂ അതോണ്ട് തന്നെ കൊഴപ്പല്യ ഇനിയിപ്പ ഇപ്പൊ ആൾക്ക്
എടുക്കും
ഉച്ച വരെ
ഉം
ഇവിടിപ്പ ഇവനിപ്പ എട്ട് മണി ആവുമ്പോ പോണം രാവിലെ തന്നെ വണ്ടി വരും ഉം
എപ്പോ വരും സ്കൂൾ വണ്ടി
ആഹ് എട്ട് മണിക്ക് വരും അപ്പോ ഇപ്പൊ എഴുന്നേറ്റ് കൊറച്ചുനേരായി ആള് പക്ഷേ ബ്രഷ് ചെയ്തിട്ടൊന്നുല്ല
നിങൾക്ക് സ്റ്റാട്ടിംഗ് എത്ര മണിക്ക
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതേകാല്
ആഹ്
ഒമ്പതേകാലിന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇവിടെന്നാണ് ഏഹ് നമുക്ക് ഫസ്റ്റ് പിക്കപ്പ് ഇവിട്ന്നാ അതുപോലെന്നെ ഫസ്റ്റ് ഡ്രോപ്പും ഇവിടുന്ന
ഏഹ് ഇവിടെ കൊണ്ടന്നർക്കണതും ഇവിടെ ഫാസ്റ്റ് ഇവിടെയാ
ആഹ് എറക്കുന്നുന്നതും ഇവിടെ തന്നെയ ആദ്യം അല്ലെ നമ്മള് പ്രശ്നം ഉണ്ടാക്കൂലേ
ആഹ് അതാണ് എല്ലാട്ത്തുള്ള പരാതി അതാ ഞാൻ ചോദിച്ചത് നമ്മളെ സ്കൂളിലൊക്കെ നേരെ തിരിച്ച പറയുന്നുണ്ട് മീറ്റിങ്ങിലെ രാവിലെ നമ്മള് കുട്ടികളെ കൊണ്ടുപോവും ആ കുട്ടികള് ലാസ്റ്റ് ഞങ്ങളെ വീട്ടിലെത്ത്ണതെ അപ്പൊ അവര് പറയ്ണ ഇത് കമന്റ് എന്താന്നറിയോ പിന്നെ കാരണം എന്താ അടു ത്തുള്ള കുട്ടികളെ വൈകി എത്തിച്ചാൽ മതിയല്ലോ ദൂരള്ള കുട്ടികളെ നേരത്തെത്തിക്കണ്ടെ വിചാര്ചിട്ടാണ് അങ്ങനെ ചെയ് തത് അത് അല്ലെങ്കിൽ ഈ ദൂരള്ള കുട്ടികളെ നമ്മള് വൈകി വിടുമ്പോ ആറു മണിയാവും അവര് വീട്ടിലെത്താന്
ആഹ് അയ്ന് ദൂര ഉള്ള കുട്ടികളൊക്കെ ഇവിടെ എങ്ങനെച്ച ഞങ്ങൾക്ക് കൊറച്ച് ദൂരവാ അപ്പൊ അതുകൊണ്ട് ദൂരൊള്ള ന്ന് ഫസ്റ്റ് പിക്കപ്പ് ചെയ്യും അപ്പ അന്നേരം നമു ക്ക് രാവിലെ നേരത്തെ പോണ്ട് വരും അതുപോലെ തന്നെ വൈകിട്ടായി കഴിയുമ്പോ ആഹ് നേരത്തെ കൊട്ന്നാക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് വലിയ റിസ്ക്കില്ല ഇല്ലെങ്കി പിന്നെ നമ്മക്ക് പാടാവും
എന്നിട്ട് ഇപ്പൊ ഈ സ്കൂള് തൊറന്നപ്പൊ ഭയങ്കര പരാതിയായിരുന്നു ആഹ് അപ്പൊ അയ്ന് മീറ്റിംഗ് വെച്ചു ജനറൽ ബോഡി മീറ്റിംഗ് വെച്ചിട്ട് എനിക്കറിയാം നിങ്ങക്ക പ്രിൻസിപ്പാൾ പറയ പരാതി പ്പൊ എന്റെ തെറ്റാണ് എന്റെ കുറ്റാണ് ന്നാപിന്നെ ഞമ്മളന്നെ കുറ്റം ഏറ്റെടുത്താ കൊഴപ്പം കൊഴപ്പല്ലല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഒരു ബസ്സും കൂടെ വരാനിണ്ട് പല ആളുകളും പല ടൈപ്പില് കുട്ടികളെ ഞാന് കൊറേ ചിരിച്ച് പ്രിൻസിപ്പള് പറയാ കുട്ടികള് വരാൻ നേരം വൈകി അഞ്ചുമണിയുടെ ബസ് ഫസ്റ്റ്സം കുട്ടികളെ കാണാനില്ല അപ്പയേക്ക് പേരൻ്റ്സ് കരയാൻ തുടങ്ങി പിന്നെ അയ്ന്റെ പിന്നെ കൊറച്ച് പേരൻ്റ്സ് രണ്ട് കണ്ണ്ന്നും വെള്ളംവന്ന് കരയാൻ തൊടങ്ങി അപ്പൊ എന്താ അറിയോ പറിണേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേ ഇതില്ലേ ഇമോജിടാണേ ഒരു കണ്ണ്ന്ന് വെള്ളം വ ആദ്യം ഒരു പേരെന്റ്സ് ആ ഒരു കണ്ണ്ന്ന് വെള്ളം വരുന്ന ചിത്രം പിന്നെ അയ്ന്റെ താഴെ രണ്ട് കണ്ണ്ന്നും വെള്ളംവര്നെ വെള്ളം വര്ന ഫോട്ടോ ഇടാൻ തൊടങ്ങിണോ നെ പറഞ്ഞെ ഫോട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കരയ്ണ ഫോട്ടോ ഗ്രൂപില് ഇടെ വന്നെ ഇമോജി ഇടാണേ
ആഹ് ഞാനാണെങ്കില് ന നമുക്ക് ക്ക് ഇവിടെ ബസ് സ്കൂളിന്ന് എടുക്കുമ്പം ലൊക്കേഷൻ അയക്കും ആ രാവിലെ അയക്കും ലൊക്കേഷൻ ഇല്ലേ വാട്സപ സപില് ബസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആഹ് അപ്പൊ ലൈവ് ലൊക്കേഷൻ ഇടും അങ്ങനെ ഇടണം അപ്പൊ നമുക്ക് ക് അന്നേരവര് അവിട്ന്ന് സ്റ്റാട്ടെയ്യുമ്പം തന്നെ ലൊക്കേഷൻ ഇടും അതുകൊണ്ടന്ന് പിന്നെ നമുക്ക് എളുപ്പോണ്ട് കറ
നമ്ക്കെ കൊർച്ചങ്ങോട്ട് എറങ്ങി നിക്കണം
ആഹ് ഞങ്ങൾക്ക് കൊറച്ച് താഴേട്ട് എറങ്ങി നിക്കണം ഇവിടുന്ന് ടൂവീലർന് കൊണ്ടന്ന് വിട് നാള് അപ്പ അന്നേരം ഞാന് അവര് സ്കൂള് ഒര് സ്കൂളീന്ന് എറങ്ങി ഒരു മൂന്നാല് മിൻറ്റ് കഴിയുമ്പൊ എനിക്ക് ഇവിടെന്ന് എറങ്ങിയാ മതി അപ്പ ഞാന് അങ്ങനെ ചെയ്യും
ആഹ് അതെ അങ്ങനെള്ളോർക്ക് ആഹ് ലൊക്കേഷ ഇടുന്നെ നല്ലൊരു കാര്യാണ്
ആഹ് റെ റെഡി ആയി കഴിഞ്ഞെഴിഞ്ഞാ അടിത്ത പരിപാടി ലൊക്കേഷൻ നോക്കലാ ലൊക്കേഷൻ വന്നോ ലൊക്കേഷൻ വന്നോ ഈ ഒരു കാര്യാ അതുപോലെ വൈകിട്ടും നമുക്ക് എളുപ്പ ഏഹ് ഞങ്ങ ക്ക് ഹേ വ്യാഴാഴ്ച താമസ്ച്ചേ വിടൊള്ളൂ വ്യാഴാ
വ്യാഴാഴ്ച
മൂന്ന് ഹ് മൂന്നെരെയാവുമ്പേ വിടൊള്ളൂ സ്കൂള് ഇല്ലെങ്കി മൂന്നേ കാൽന് വിടും ആഹ് അയെന്നാ വെച്ചേഞ്ഞാ ഇവരിക്ക് എക്സ്ട്രാ ഏഹ് മറ്റേ സ്കേറ്റിങ്ങിന്റെ ക്ലാസ് ഉള്ളോണ്ട് അപ്പം അന്നേരം ബസ് ഇവടെ നാലുമണി ആമ്പെത്തോള്ളൂ
ഉം
ചെലെ പേരെൻ്റ്സ് കെ മറന്ന് പോയിട്ട് ബസ്സ് വന്നില്ലല്ലോ ബസ്സ് വന്നില്ലല്ലോന്നും പറഞ്ഞ് പേടിച്ചിട്ടിരിക്കും ഏഹ് ഇതെന്ന താമസിക്കുന്നേ ന്നൊക്കെ ചോയിച്ചോണ്ട് ഓർമ്മെണ്ടാവൂല പിന്നെ ഗ്രൂപ്പിലിങ്ങനെ വരും ഇവിടെന്ന് ഇപ്പെ ഞങ്ങള് ഫസ്റ്റ് ഏഹ് ഇതായതോണ്ട് ഞങ്ങള് ചോയ് ക്കും ഏഹ് എവിടെ എത്തി എന്നും പർഞ്ഞിട്ട് ഇപ്പെ ആഹ് ആൻ്റി ചെല പ്പം മറന്ന് പോവും ആളും തെരക്കൊക്കെ പിടിച്ചിട്ടായിരിക്കൂല്ലോ വീട്ടിലെ പണിയൊക്കെ കഴിച്ചു വെച്ചിട്ട് രാവിലെ ഓടി വര്നെ ആയിര്ക്കോല്ലോ അന്നേരം ആളും മറന്നോവും
അതെ അവിടെ ഹെൽപ്പെറാ വൺ ബസ്സിലെ
ആഹ് ഹാ വണ്ടീലെ ഹെൽപ്പറ് അതെന്ന്യാ സ്കൂൾലെം ഹെല്പ്പറ് നല്ല ആൻ്റിയാ ഉം അന്ന് വച്ചേഞ്ഞാ ബസ്സിലെ ഹെൽ അന്ന് വെച്ചാ സ്കൂൾലെ ഹെൽപ്പർ ആൻ്റില്ലേ അവര് തന്ന്യാണ് ഏഹ് ബസ്സും ഹാൻഡിലെയ്യ്ന്നെ ആഹ്
ആഹ് അപ്പ ഈ സ്കൂൾ അപ്പ എങ്ങനെയാ ഈ വൈകുന്നേരം കുട്ടികളെ കൊണ്ട് പോയിട്ട് പിന്നെ വീട്ടിലാക്കി കഴിഞ്ഞിട്ട് സ്കൂള് ക്ലീനാക്കാണ്ടാമ്പൊ ഇങ്ങനെ എന്താ ചെയ്യാ
സ്കൂള് അവര് നേരത്തെ ക്ലീൻ ആക്കൂലോ അത് ഇങ്ങനെ കൊറേച്ചെ കൊറേച്ചെ ക്ലീൻ ആക്കും അവരിക്കിടെ പണിയൊക്കെ അവര് തീർത്ത് വെയ്ക്കും
ഏഹ് നമ്മളെ ഇവടെക്കേ ർണ ഹെൽപ്പെർമാരെ നമ്മളവിടെ അടുത്തിള്ള താത്ത പോന്നിണ്ടേ അപ്പ അവരെന്താ ചെയ്യുന്നെ കൂള്ളപോയി കഴിഞ്ഞിട്ട് കുട്ട്യാളൊക്കെ പോമ്പോ ബ ബ ബസ്സ് ലാസ്റ്റ് ബസ്സ് എടുക്കുമ്പോ അഞ്ചുമണിയാവും പിന്നെ അവരെ അ എ അടിക്കലും തൂക്കലൊക്കെ കൈഞ്ഞ് വീട്ടിലെത്തുമ്പോ ആറ് ആറരാവും അതെ ഞാൻ ചോയ്ക്കിണത് അവര് പിള്ളേര് പോയിട്ടാണ് ഇവര് ചെയ്യ അപ്പം ക്ലീനാക്കാൻ
ആഹ് ഇവെടെ എങ്ങനെയാന്ന് വെച്ചാ എനിക്ക് എനിക്ക് ഇവര് ക്ലീൻ ആക്കുന്നൊക്കെ നേരത്തെ ക്ലീൻ ആക്കൂന്ന് തോന്നിണു അതോ ഇനി ഏതെങ്കിലും ആന്റിമാര് അതിന് വേണ്ടി മാത്രം ഉണ്ടോന്നു ആഹ് ആ ഇണ്ടാവു ആയിരിക്കും കാര്ണം ഇതിങ്ങള് വീട്ടി ചെല്ലുമ്പ തന്നെ അഞ്ച് മണിയാവും പിള്ളേരെ എല്ലാം കൊണ്ടന്ന് വിട്ടിട്ട് വേണ്ടെ ചെല്ലാൻ പാവം തോന്നും നമ്മക്ക് ഉം സാ ശമ്പളോം കൊറവ്
ശമ്പളോം കൊറവാണ് ഹത് പ്രിൻസിപ്പാള് സ്കൂ ഫീസ് കൂട്ട്യ പറയുന്നുണ്ടേ ഉം കൂടി കൂടിയപ്പം പറയാ അങ്ങനെ എല്ലാരും പരാതി പറഞ്ഞു അപ്പ പറയാ വേണ്ട ഞങ്ങള് ഹ് എന്താ ഞങ്ങള് ഈ ടീച്ചേഴ്സും സ്റ്റാഫും പ്പ പത്ത് നാല്പ്പത്തി നാല് സ്റ്റാഫും ടീച്ചേഴ്സും ണ് നിങ്ങൾക്കാണ് ഈ കുട്ടികളെ ഏൽപ്പിക്കാം ഇതിന്ന് എത്ര പേരൻറ്സ് ഇത് ഏറ്റെടുത്തത് നടത്താൻ തയ്യാറുണ്ട്
ഐശോ ഞങ്ങളോടും ചോദിച്ചു
നിങ്ങൾക്ക് കഴൂല കഴൂലാന്ന് തന്നെ ഞാൻ ഒറപ്പ് ഇപ്പം പറയുന്നു നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കു ഞങ്ങൾ ഒഴിഞ്ഞ് തന്നെ മാറിത്തരാം ഒരു ഒരു ദിവസം നിങ്ങൾന്നെ നമുക്ക് നോക്കാൻ കഴിയോന്ന്
എന്നോട് പറഞ്ഞേ ഞങ്ങളോട് എന്ന പറഞ്ഞതെന്നറിയോ സ്കൂൾ ബസ് മൊ മൊത്തയിട്ട് തന്നേക്കാംന്ന് ബെസ് ഫീസ് ഇപ്പം കൂട്ടിക്കഴിഞ്ഞപ്പോ സ്കൂൾ ബസ്സ് മൊത്തമായിട്ട് നിങ്ങക്ക് തന്നേക്കാം നിങ്ങള് നടത്തിക്കോ നിങ്ങള് പേരൻറ്സിന്റെ കൈയ്യിൽ നിന്ന് നിങ്ങള് ഡെയറക്ട് പൈസ മേടിച്ചോ അതിന്റെ കൂടെ മാ മാസ മാസം പതിനായിരം രൂപയും കൂടെ ഞാൻ എക്സ്ട്രാ തരാം ഏ ഏ ആ പതിനായിരം രൂപയും കൂടെ ഞാൻ എക്സ്ട്രാ തരാം അപ്പൊ നിങ്ങള് വന്നിട്ട് നടത്തിക്കോളാൻ പ്രിൻസിപ്പൾ അല്ല പറഞ്ഞെ വൈസ് ചെയർമാനാ പറഞ്ഞെ ഇന്ന് അങ്ങനെ ഞാൻ നിങ്ങക്ക് തന്നാലും എനിക്ക് ലാഭാ കാരണം സ്കൂൾ ബസ് നഷ്ടത്തിലാണ്
അപ്പൊ ചിരിച്ചു ഞങ്ങക്കിപ്പം വെനസ്ഡേ യൂണിഫോമ് ഇതുവരെ ആയിട്ടില്ല വേണസ്റ്റ് ഡേ യൂണിഫോമിനൊരു തർക്കം ആഹ് ശെരിട്ടോ ആഹ്